ഹലോ കേൾക്ക്ണ്ട് എന്
ആഹ് ആഹ് സുഖായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു നേരത്ത എണീറ്റോ അതേയ് നോമ്പാണൊ അത്താഴം കഴിച്ചോ
അത്താഴം ഒക്കെ കഴിച്ചു നേരത്തെ അത്താഴത്തിന് നാല് മണിക്ക് ണി എണീറ്റ കാരണം പിന്നെ ഉറങ്ങിട്ടില്ല നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് ഫോണുമ്പോ നോക്കീ ക്കി ഇരുന്നതാ ഇനിപ്പ മക്കൾക് ആഹ് ഇനിപ്പ കെടന്ന് ഞമ്മൾ ഒറങ്ങി ങ്ങിയാല് മക്കളെ സ്കൂള്ക്ക് വിടാണ്ട് പിന്നെ മോനൊക്കെ ണീക്കൂല എണീക്കാൻ ഭയങ്കര മടി ഇന്ന് മദ്രസല്ലല്ലോ
ഉം മദ്രസ അവധിയാണ് അതാ ഞ ങ്ങനെ ഉറങ്ങിയാല് പിന്നെ നമ്മള് എണീക്കത്തില്ല എണീക്കതേയില്ല
പിന്നെ സ്കൂൾ വണ്ടി വരുമ്പോളാവും എണീക്കല് അപ്പം പിന്നെ അവർക്ക് നേരം വേഗും ഉമ് അപ്പം ഞാൻ പിന്നെ ഉറങ്ങാതെ ഇങ്ങനെ നിക്കാണ്
ഞാനും അതന്നെ ഇങ്ങനെ പാടിയെന്നാണ് ഇങ്ങനെ ഉറങ്ങിയ പ്രസ് ഉറങ്ങിയ പിന്നെ ഉണർത്താത് ആരും ഇല്ലലൊ ഞമ്മള് അടെങ്ങനെ ഉറങ്ങി പോവും അപ്പം
പിന്നെ മദ്രസ ഇല്ലാത്ത ദിവസം അലാറ വെക്കലാണ് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളും ഉറങ്ങി പോയാ രാവിലത്തെ ഉറക്കൊക്കെ എന്നർഞ്ഞ നല്ല ഉറങ്ങും പിന്നെ ഒമ്പത് മണിയൊക്കെ ആകും നീക്കണെങ്കില് പിന്നെ ഓൽക്കുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടെ ഭക്ഷണം
ആഹ് ഭക്ഷണം ഇണ്ടാക്കി കൊടുക്കണ ഇപ്പൊ അത്താഴത്തിൻ ആർക്കും പറ്റൂല പ്പം ചൂടോടെ കൊടുക്കണം പിന്നെ ചോറ് കൊണ്ട് പോണം അങ്ങനെ കെ ആയതു കൊണ്ട് ഞാനും ഉമ്മായിം പുട്ട് കഴിച്ചി പുട്ട് എവിടെ ഉപ്പാക്
ട്ട് സാധാ അരി പുട്ടല്ലേ
അരിപ്പുട്ട് അരിപ്പുട്ട് ആഹ് അരിപ്പുട്ട് ആഹ് അരിപ്പുട്ടും ഉമ്മ പഴും കൂട്ടി കഴിച്ചു എനിക്ക് അത്ഷ്ടല്ല ഞാൻ പപ്പടം പിരിച്ച്
ആഹ് ആഹ് ഞാനും അങ്ങനെ തന്നെ ഇന്ക് ഇഷ്ടം പഴല്ല പപ്പാടാണ്
ആഹ് പപ്പടും പിന്നെ അയിന്റെ കൂടെ കട്ടൻ ചായ കു കൽ ഞാ പാൽ ചേർത്ത് ടികലില്ല ഉമ് അന്തെ അപ്പ ആക്കി കൊടുക്ക് അപ്പ ചുട്ട് കൊടുത്ത് ആഹ് പിന്നെ ഏഹ് മോ ആ നോ മോന് ദർസ് പഠിക്കാണ് പിന്നെ മോള് അവള് ചെറുതാണ് അതോണ്ട് മോള് ഞാൻ വിളി ച്ചില്ല നാളെ പിടിക്കാന്ന് പറഞ് സ്കൂളവതി അല്ലേ നാളെ
ആ അതെന്നെ ഇന്റെ മോനും പറഞ്ഞത് ആറാം ക്ലാസ്സിലാണ് അപ്പോൻ പറയാണ് നാളെ പിടിക്ക ഇന്ന് സ്കൂൾക്ക് പോണ്ടേതല്ലേ അപ്പൊ നോമ്പ് നോറ്റ്ട്ട് പോണ്ട അപ്പൊ ഇക്കം പർഞ്ഞ് അതല്ല ഇന്ന് വിളിക്കണ്ട നാളെ വിളിച്ചാ മതി ഇന്ന്പ്പോന് പൊയ്ക്കോട്ടെ പിന്നെ ചെറു ചെറിയാള് ഒന്നാം ക്ലാസ്സിലാണ് അവന് പിന്നെ ത വടെ മദ്രസ് സില്ലാന്ന് പറഞ്ങ്ങാണ്ടങ്ങനെ കെട്
അതാണ് മോളും മദ്രസ ഇല്ലാത്തോണ്ടെന്നെ വിളിക്കണ്ട അതോണ്ട് ഞാൻ ഇന്ന് സ്കൂളിലും പോ ഇല്ലന്ന് മോള് പറയ്ണ്ട് ഇക്ക പറയണ ഞാനീ ഇന്ന് ഇത് പിടിക്ക്ണില്ല നാളെ പിടിക്ക അന്ന് പർഞ് ഇക്കാക്കും മോക്കും ല്ല ഇക്ക പള്ളിപ്പോയിട്ട് ത് വരെ എത്തിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങളെ വരമ്പോഴത്തേക്കെന്നെ ത്യാ മതി ഞാൻ ഉറങ്ങുന്നെന്തിന ആള് ഇത് ദൂരെ എത്തില്ല
ഞാനും അങ്ങൻത്തെന്നെ ഇന്റെക്ക ഇതുവെര്ക്കും ഇന്റെക്ക ഇത് വെ കെട്ക്കേന്ന് ഇപ്പൊ ണീച്ച് പൊയ്ക്ക്ണ്
ചായ കുടിക്ക നേപ്പസ്കാരം ചായ കുടി കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട്‌ വരത്തുള്ളൂ ഇല്ലിൽ കൊർച്ചേരം മൂക്കിലൊക്കെ ഇര്ന്നിട്ടേ വ കെടന്ന് ഒറങ്ങിയ പിന്നെ നമുക്ക് എണീക്കമ്പോ ഒരു ഉഷാർ ണ്ടാവൂല
ഉഷാറ്ണ്ടാവൂല
ഉം ആ എപ്പഴാ വണ്ടി വെരുന്നേ എപ്പഴാ സ്കൂൾ വണ്ടിലാന്നൊ പോന്നേ
ആ സ്കൂൾ വണ്ടി പിന്നെ ഒരാള് ഒമ്പത് മണി ഏ ക്ക് ഒമ്പതേ കാലിനൊക്കെ പോകും ഒരാള് ഒമ്പതേ നാൽ പ്പതിനൊക്കെ ചെറിയാള് ഒമ്പതെ നാൽപ്പതിന് വല്ല്യാള് വല്ല്യായാളിപ്പൊ പ്പ മൂന്നാളാണ് അതില് വല്ല്യാള് പിന്നെ പന്ത്രണ്ട് കഴിഞ്ഞിക്കണു അതുകൊണ്ട് ക്ലാസ് തുടങ്ങിയിട്ടില്ല്യ അപ്പ ഓന് പന്ന് ഇപ്പ ഇന്നിപ്പ
അപ്പം ആ ആ അതാണ് രാവിലെ പോകും പന്ത്ര എപ്പ ഇപ്പം ത്തില് പത്ത് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞുല്ലേ ഏ ഇനിയിപ്പ എന്താ പ്ലാന് ഇനി എങ്ങാണ്ട്
ഓ ഓൻക്കിഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ എവിടൊക്കെയൊ കൊടുത്തക്കണു കൊടുത്തിട്ടിട്ടുണ്ട് കിട്ടിയാല് കിട്ടില്ലെങ്കിലതിനനുസരിച്ച് നമുക്കെന്തെങ്കിലുവൊക്കെ ചെ ചെയ്യാം കി കിട്ടുന്നുള്ള പ്രതീഷേല് കാത്തിരിക്കയാണ് പിന്നെ അ ആഹ വേറെ ഉമ്മാന്റെ ഉപ്പാന്റെക്കെ പാട് സുഖല്ലേ
ഓ ഓ സുഗായിട്ടിരിക്കുന്നു എല്ലാരും സുഗായിട്ടിരിക്കുന്നു അവിടെ മഴയാണോ മഴ
ആ മഴപ്പങ്ങനെ ചാറി നിക്കണ്ട് ഇന്നലെ മഴ വെയില് മഴ വെയില് അങ്ങനെയിന്ന് ഇന്നിപ്പോതാ ഇന്നിപ്പോ മഴന്നെയാണ് വെയില് വരണില്ല സൂര്യനൊന്നും അങ്ങട്ട് ങ്ങട്ട് ഒദിച്ച് റെഡിയായിട്ടില്ല ഉം പ്പ ചെറിയ പണിക്കാരണ്ടെ വീടുപണി ഇങ്ങനെ നടക്കണ്ട് അപ്പ അവരിന്ന് മഴയാണെങ്കി വരൊ ആവോ ഞാനവരേം ക വെയിറ്റ് ചെയ്ത് നിക്കാണ് എന്താച്ചാല് ഒന്നുല്ല വാർപ്പ് കഴിഞ്ഞിട്ടൊള്ളൂ ഇനി തേ തേക്കലേര് വരും തേ തേപ്പിന്റെ ആള് അത് എല്ലാവരും ഉള്ള് തേച്ചിങ്ങാണ്ട് പിന്നെ മഴ ഇല്ലാത്തപ്പം പുറം തേക്കാന്നുള്ളത് ദിലാണ് കുറച്ചായിക്കിണ് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടില് ഇങ്ങനെ നിന്ന് നിന്ന് പിന്നെ പണിക്കാരിം കിട്ടണ്ടേ തിങ്കളാഴ്
അല്ല ഇവിടെ താമസിക്കുന്ന അടുത്തായിട്ട് തന്നെ പണിയുന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നൊയിട്ട തമ
ആഹ് നമ്മള് തറവാട്ടിലാണ് തറവാട് പൊളിഞ്ഞാടാനായി ചോർന്ന് പയേ ആ ഇക്കാന്റെ അനിയനും പെണ്ണുങ്ങളും രണ്ട് കുട്ടികളും ഉണ്ട് അനിയന്റെ പെണ്ണുങ്ങള് അവള് മദർസില്ലാതായപ്പോ അവളെ വീട്ട്ക്ക് ഇന്നല പൊയ്ക്കിണ്
ആഹ് പോളിക്ക അപ്പൊ ഞൻ അടുത്ത അപ്പൊ അവർക് ഉണ്ടോ വീട് അപ്പൊ നിങ്ങ തറവാട് പോവാണ്ട് ഇരിക്കയാണെങ്കിൽ പിന്നെ അവർക്കും വേണ്ടെ വീട് അവർ അവർക്കും വേറെ രീതി അതും പുതുക്കി പണിയോ
ഇല്ല ഇത് ഇത് പറ്റൂല അവർക്ക് വേറെണ്ട് വേറെ കേറ്റേണ്ടി വരും സ്ഥലുണ്ട്
ആഹ
അവരും കേയറ്റേണ്ടി വരും അല്ലാപ്പത് പറ്റൂല എന്താ വെച്ചാ ഇത് ചോർന്ന ഒലിക്ണ്ട് നല്ല പഴക്കണ്ട് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വർഷക്കായിട്ടിട്ടുണ്ടാവും
ആഹ അന്നേള്ള വീടാണ് അപ്പൊ പിന്നെ എറെ സ്ഥലവധി കഴിയാറായി അല്ല ആ അന്നത്തെ ഇത് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ബലമായിട്ട് നിലക്കുന്നത് ഈ ഈ കട്ടത്തൊക്കെ വീട്
ആഹ അത്ര നോക്കൂല നമ്മളൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലാവുമ്പോ ത്തിനന്നെ നമ്മളതൊക്കെ പണിയാവും ചോർച്ചൊക്കെ ആതന്നെ ചോർച്ച തന്നെയണ ഇതും ചോർച്ചന്നെയാണ്
ആഹ ഇപ്പയ് മണലില്ലല്ലോ പാറപ്പൊടിയല്ലേ ഉള്ളൂ മണൽ കിട്ടാനില്ല ലോ
അന എല്ലാ ഞങ്ങക്ക് മണല് കിട്ടി
ആഹ ആ അതെങ്ങനെയായി
അത് ഇവിടെ അടുത്ത് പുഴക്കെണ്ട് അത് കിട്ടാൻ പണി തന്നെയാണ് എന്നാലും നമ്മളും മെനക്ക ഇട്ട് മെനക്കെട്ടിട്ട് ഒരുപാട് കാത്തിരുന്ന്ക്ണ്
അല്ല അവിടന്ന്ങ്ങെ മണലെടുക്കലുണ്ടോ
ആഹ കൊറച്ചൊക്കെ അത് ഈ പാസ് കൊടുക്ക അല്ല പാസ് കൊടുക്കണ്ട് പാസ്സ് പഞ്ചായത്തി നിന്ന് തന്നെ പാസ്സ് കൊടുക്കണ്ട്
ആ അതിപ്പോ എങ്ങനെ ന തൊഴിലാളികള് എന്താണ് അങ്ങനെ മണലൂറ്റുന്നവരെൽന്ന് നിങ്ങൾ വാങ്ങിച്ചതാണോ
ഇങ്ങനെ എല്ലാ പാസ് കൊടുക്കും ഇങ്ങനെ ഇത്ര ഓ ദിവസത്തിന്ന് ന്ന്നിട്ട് ഈ പിന്നെ വിഷു ഓണംോ അങ്ങനത്തെ ഏതോ ടൈമിലൊക്കെ തോന്നുന്നു ഏതോ ടൈമ കൊടുത്ത് അപ്പോ നമ്മക്ക് ഈ പെരുന്നാൾ കഴിഞ്ഞ് പാടാൻ തോന്നു നോമ്പ് കഴിഞ്ഞ പാട ഈ വലിയൊരുന്നാളുടെ മുന്നയിറ്റ് നമുക്ക് കിട്ടി വലിയ വണ്ടിക്ക്ും മൂന്ന് വണ്ടി എന്താ വച്ചാ ആ തെക്ക് മണല് കിട്ടി ബാർപ്പിനൊക്കെ നമുക്ക് മറ്റേ ബാർപ്പന് കിട്ട വ പണിക്കാര പറഞ്ഞു വാർപ്പിന് ഇതൊക്കെ മതി തേക്കാ നിങ്ങൾ മ ഇന്നലെന്നെ ഒപ്പിച്ചോ പക്ഷെ എന്ത് എന്ത് വിലയാണോ ഈ മണ്ണലിന് മൂന്ന് ലോഡിനന്നെ എത്രയോ പത്തറു അറുപതാ എഴുപത അങ്ങനെ എന്തോ ആയിക്കുന്നു ഒരു ലോഡിന് നല്ല വിലുണ്ട് ഞാൻ മൂടി ഇട്ടക്കണ എന്താ വച്ചാ ഇവിടെ നായ്ക്കള് വന്നിട്ട് നല്ല നായ ശല്യുണ്ട്
അ ഇങ്ങനെ കൊറ
ആഹ് അപ്പൊ അവര് അവര് കേറി കിടുക്കാതിരിക്കാൻ ഞാൻ പായ ഇട്ടിട്ടാണ പായ വിരിച്ചിട്ടാണ് ഐക്ക് മണ്ണലിന് അടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ മേലെ വലിയൊരു പഴട്ടിട്ട് അതിൽ കിടന്ന് മറിഞ്ഞിട്ടേ ഇപ്പൊ ഞാൻ മുള്ളും ഇതൊക്കെ വെച്ച കൊടുത്തുകാണ്
ആ പടി ശല്യം ഭയങ്കരാണ് ഭയങ്കര കൂടുതലാണ് എന്താ അടുത്തത്
വീടുണ്ടാക്കണ പേരയുടെ ഉള്ളില ഇണ്ടായിന്ന് കുട്ടികള അടിച്ചു ഓടിച്ചതാണ് പട്ടിയും കുട്ടികളൊക്കെ
അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നോക്ക ാണ് പട്ടിള നടക്കുന്നത് അവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിട്ട് കട അതൊക്കെ നമ്മൾ അപ്പ ഇരുന്നില്ലല്ലോ അല്ലെങ്ക ഒരു പട്ടയിലൊക്കെ വെ ചെറിയ കഥ താക്കി വെക്കണം
ആ കതക് വെച്ച്ക്ണ്. ചെറിയ കതക് വെച്ചിക്ണ്. പക്ഷെ അവര് നമ്മള് അട് അടുക്കളന്റെ സിങ്കിനും വേണ്ടി ഇതിന് വേണ്ടി ഏഹ് അടുക്കളന്റെ ഭാഗത്തെ പാത്രം കഴുകണ ഭാഗത്ത് ഹോൾസ് സൊക്കെട്ടക്ണ്. എന്തോ ഹോൾസൊക്കണ്ട് അയ്ൻ്റെ ഉള്ള് ക്കൂടെ അങ്ങനെ എങ്ങനോ കേറിയതാന്നൊക്കെ പറഞ്ഞീന്ന്. ഇക്ക് പേ ഏഹ് ആ ഇപ്പൊ ഒരു നിലേണ് മതി അതന്നെ അത് എങ്ങനെ
അകത്തൂടെ ആന്നോ സ്റ്റേയറ്. സ്റ്റ
ആഹ് ആഹ് ആ അകത്ത് കൂടെ തന്നേണ് ഞമ്മക്ക് കേറ്റണം എന്താലും കേറ്റണം. ഇക്ക് മൂന്ന് കുട്ടിയേളല്ലേ രണ്ട് പേ റൂമും പിന്നെ രണ്ടു റൂം ആയിട്ട് ഇപ്പൊ ചെറിയൊരു വേഗം ഒന്നാണ്ട് കേറ്റിട്ട് അയ്ലാണ്ട് കേറി
അതെ എന്തെ ഒരു മോനും രണ്ടു മോളുവാ
അല്ലല്ല മൂന്നും മോനെന്നെണ്
ആ ന്നും മൂന്നും മോനാ പെൺകുട്ടികള് ഇല്ല. പെൺകുട്ടി ആപ്പ പിന്നെ വേണം അപ്പൊ പിന്നെ മൂന്ന് റൂമ് എന്തായാലും വേണം
ആ അപ്പൊ ര നാല് മൂന്നന്നെ വേണം അപ്പൊ നീ കൊറച്ചയിഞ്ഞ കേറ്റാ മ ക്കൾക്കൊ എന്തങ്കിലക്കെ ആവ ട്ടെ. നമ്മളെ കൊണ്ടിപ്പൊ ഗതി ഇല്ല. അപ്പ പിന്നെ അത് മതിയല്ലോ പാർക്കാപ്പം അത് മതി അത് മതി എന്തായാലും കേറ്റണം അപ്പൊ പിന്നെ നമ്മള് കോണീ റൂമ് വാർക്കല്ലെ ചെയ്യ് ണെ
ആ അതാ വേണ്ടത് പണ്ടം വെച്ചിണ്ട് അത് തൽക്കാലം ഷീറ്റ് ട്ടാ മതി കാരണം ഇനി മോൻ കൂടാവട്ടെ. മോനെന്തെങ്കിലും ഒന്ന് ആവ്മ്പത്തേക്ക് അവൻ കേറ്റിത്തരും
എന്തായാലും ഒരു രൺ മൂന്നാല് വർഷം കഴിഞ്ഞ് വീണ്ടും കേറ്റണം
ആ കേറ്റണം അതെന്നെ അപ്പൊ മോനൊരു പരിവാവല്ലോ
പാടത്തിന്റെ സൈഡാണ് അപ്പൊ വേനൽക്ക് വ ഏഹ് ഉം പണി ഹ് നടക്കുള്ളൂ ഈ മഴക്കാലത്ത് നമുക്ക് പണി നടക്കൂല അപ്പൊ മഴ പെയ്യണക്കാഴ് മുന്നേണ് മണലക്കടിച്ച് ട്ടത് പ്പ വള്ളത്തിനൊന്നു ക്ഷാമ ല്ല്യ വേന വേനലാവ്മ്പോ കൊറച്ച് ക്ഷാമം വരും എന്നാലും കൊഴപ്പല്ല്യ
ആ തൊട്ടതാ ആ വയലൊക്ക ആവ്മ്പോ നല്ല തണുപ്പ ക്കെ ആയിരിക്കുല്ലോ കൃഷി കാര്യങ്ങളൊക്കെണ്ടോ നിങ്ങൾക്ക് അപ്പ ആ വഴി എങ്ങനെ വഴിയൊക്കെ സൗകര്യല്ലേ
ഏ വഴി
ആ ആ ചെറിയ ഇടവഴിയേ ഉള്ളു
ആ എടവഴിയാണ് റോഡ് വരുംന്ന്ള്ള ആ ഒരു പ്രതീക്ഷേലാണ് മ്മള് വടെ ഇങ്ങനെ കേ
ആ അപ്പഴേ ഈ വീട് പണിയാന്ള്ള സാധനങ്ങളൊക്ക കൊ ണ്ട് വരാന് വല്ല്യ പ്രയാസയിരിക്കില്ലേ ആ തലസം കൊ സാനങ്ങളൊക്ക കൊ
കൊളേ പ്പണ്ടാക്കണം വീടിന് മിറ്റത്ത്ക്ക് വരും
ഉം ഓ അത് നല്ല കാര്യ. നല്ല മനസ്സുള്ളോരുണ്ടല്ലേ അതു കാര്യായി അല്ലെങ്കി ഒരുപാട് പാടാല്ലേ സ് സാനങ്ങളൊക്കെ എറക്കണെങ്കി ആ സത്യവാ ഏറ്റവും കൂടുതല് നമ്മളെ ശത്രുക്കൾ ചിലപ്പം നമ്മുടെ ബന്ധു ക്കള് തന്നായിരിക്കും. നമ്മക്ക് പിന്നവര് നാ ട്ട്ക്കാര് സമ്മയിക്കുന്നേന്റെ പകുതിപോലും ഇണ്ടാവില്ല അവര്ടെ മനസ്സിലിരിപ്പ് ആ ഞാനേ അങ്ക്ട് വിളിക്കാവേ
ആ ന് ന് ഓക്കട്ടാ ഞാനും തെരക്ക് തന്നെയാണ് ഞാൻ പിന്നീട് വിളിക്ക ഓക്കെ
ഉച്ചക്ക് മ്മക്ക് പത്തുച്ചിന്റെ വീട്ടിക്ക് പൂവും